ആഹ്
ആ കേൾക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖം, ന്താ വിശേഷം.
സുഖായിട്ട് ഇരിക്കണ്.
ആഹ്.
ചായ കുടിച്ചോ?
ഓ ചായൊക്ക കുടിച്ച്
മ് മ് മ് മക്കളില്യേ.
ആ ഉണ്ട് മൂന്ന് ആളിണ്ട്.
ഏയ് മക്കള്.
പഠിക്കാൻ ഇരിത്തിയാണവിടെ
ആഹ് ഇവിടെക്കെ അങ്ങനെ തന്നെ.
മം
മക്കള് ഏതൊക്കെ ക്ലാസ്സിലാ.
വല്യോൻ ഏഴിലാണ് രണ്ടാമത്തെ നാലില്ലാ.
ആഹ്.
ചെറുത് പിന്നെ അംഗൻവാടിയിലാണ്.
ആഹ് ഇവിടെ ന്നെ രണ്ടാളാള്
ആഹ്.
ആഹ് ആഹ്.
രാത്രിക്കക്കുള്ളെ ഫുഡോക്കെ
ഫുഡൊക്കെ ആയിന് ഉച്ചക്കത്തെ ഫുഡ്ന്നെ.
കേൾക്കുന്നില്ലേ, അതെ ആ.
കേൾക്ണ്ട് ചെലത്ട് കേൾക്ണില്ല. ഹലോ.
ഹലോ.
ആ കേൾക്കില്ലേ ഇപ്പോം
കേൾക്കുന്നില്ലേ.
ഹലോ ചെലേത് കേൾക്കണില്ല. ചെലേത് കേൾക്കിണ്ട്. ഉം
ഹലോ.
ആഹ്.
കേൾക്കുന്നില്ലേ?
ഇപ്പ കേൾക്ക്ണ്ട്.
ആഹ് ആഹ് അയിന്റെ ഇടെൽ കേൾക്കാതായി. എന്തൊക്കെ വിശേഷം. ഹലോ.
ഹലോ. ഹലോ.